ആ എന്തൊക്കെയുണ്ട് വർത്താനം.
സുഖായിട്ട് ഇരിക്കുന്നു. ഉറങ്ങാറായോ?
ആയി തുടങ്ങണ്.
കേൾക്കാറുള്ളതാണ്. നിങ്ങൾ കണ്ടില്ല നോയ്മ്പായത് കാരണം ആവൂല്ലേ. എന്നാ കിടന്നിട്ട് വിളിക്കേണ്ടാന്ന് കരുതിട്ടാണ്.
ആ അയിനെ ആ കൊടുക്കണ സമയം ആവുമ്പോ തിരക്കല്ല ഇനിപ്പോ ഇവിടെ കുട്ടികളൊക്കെ നോമ്പ് എടുത്തക്കാണേ ഇന്നലെ ഇപ്പോ ഞങ്ങക്ക് വലിയർക്ക് മാത്രമല്ല ഇപ്പോ കുട്ടികളൊക്കെ നോമ്പെടുത്തെക്കൊണ് അപ്പോ ഓൾക്ക് എന്തെങ്കിലും ആ ഓൾക്ക് മന്തി മതി
ആളുകളാണ്.
ഉം മന്തിന്റെ ആ ആൾക്കാരാണൊക്കെ അപ്പൊ ഇവർക്ക് മന്തി മതിയ ഇതാണെങ്കി പിന്നെ നമുക്ക് പണിയാണ് അത് വേറെ അ മന്തിയാവുമ്പോ പിന്നെ എളുപ്പമണ്ട് ഒരു ചോറും എല്ലാം കഴിഞ്ഞല്ലോ. ആ ഇതിപ്പോ പത്തിരി ആവുമ്പോ ഒക്കാ മരുപ്പിക്കാ പത്തിരി തിന്ന് കഴിഞ്ഞാ രാത്രി ആകുമ്പോ
ചോറ് വേണം. പത്തിരി വേണം.
ആ എനിക്ക് കൂട്ടാരും കറീം അതും വേണം. അപ്പൊ പിന്നെ എളുപ്പം ഒരു ചോറല്ലേ അത് വെച്ചിട്ട് മന്തി അങ്ങ് വെയ്ച്ചു.
ഒക്കെ വയർ നിറച്ച് കഴിച്ചൊക്കെ ഓരോ ഭാഗത്തുണ്ട്. ഒക്ക ഇനി ഒക്കെ ശരിയാക്കി വെച്ചിട്ട് അടുക്കള ക്ലീൻ ചെയ പിന്നെ ഒന്ന് ശരിയാക്കി വെച്ചിട്ടാണ് പോവാനും ഉറങ്ങാനും നിൽക്കാണ്.
എന്തവിടെ ണ്ട് ആ കഴിഞ്ഞു കഴിഞ്ഞു
ആ
ഉം ഞങ്ങൾക്ക് അയ്ന്പ്പോ ചോറൊക്കെ വെക്കണെങ്കി അടുപ്പത്തന്നെ വെക്കണം പിന്നെ അതൊക്കെ വറക് കൊറേ ഇണ്ടാക്കി അപ്പൊ പിന്നെ അടുപ്പത്തന്നെ വെയ്ക്കണം ഗ്യാസിന് ഇപ്പൊ വെല കൂ കൂടുതലും കിട്ടാല്ലാ ത്തൊക്കെയല്ലേ ബുക്കെയ്താ ഒരു മാസം കഴിയണം ഗ്യാസൊക്കെ കിട്ടണെങ്കി
അത് വളരെ സന്തോഷള്ള ഒരു കാരണം നമ്മുക്കൊരു ഐശ്വര്യണല്ലോ അടുപ്പ് കത്തി
അടുപ്പ് കത്തിക്കണൊക്കെ രസാ ണ്. പക്ഷെ എന്താ വെച്ചാല് രാവിലെ ഇപ്പ ഈ മഴയാവോണ്ട് രാവിലെ കത്തി കിട്ടണങ്കിൽ ഒരു പണിണ്ട്. രാവിലെ സ്കൂള് പോണോൽക്ക് ചോറാവണങ്കില് ഇത് രാവിലെ ഇത് കത്തണ്ടേ ഒക്കെ എത്ര മഴ കൊള്ളാത്തോട് ത്ത് വെച്ചാലും തണുപ്പ് തട്ടിട്ട് സാധനക്കൊന്ന് കത്തി കിട്ടണെങ്കി പണിയാ
മഴക്കാലം ഇല്ലാത്തപ്പോഴ പെട്ടന്ന് കത്തുലോ
ആ അപ്പൊ എളുപ്പാണ് ഈ മഴ ഉണ്ടാവുമ്പോളാ ഞാൻ പിന്നെ നമ്മള് വൈകുന്നേരം ഇവിടെ രണ്ടു നേരം ചോറ് വെക്കും. രാവിലെയും വെക്കും വൈകുന്നേരം വെക്കും അപ്പൊ വൈകുന്നേരം ചോറ് വെച്ചാ അടുപ്പിലെ തിയിൻ്റെ മോള്ല് കൊറച്ച് വെറക് അങ്ങ് എടുത്തിടാ
കിട്ടിയല്ല തണുപ്പൊന്ന് മാറി കിട്ടിയ എളുപ്പണ്ടല്ലോ വിചാര്ച്ചിട്ട് പിന്നെ രാവിലെ അങ്ങനെ പിടിപ്പിക്കലാണ്
ഇണ്ടാക്കുന്ന ഭക്ഷണം അതായത് ചട്ടിൽ വെച്ച ചോറ് ചട്ടിൽ വെച്ച മീൻകറി ബീഫ് ചട്ടിൽ അതിനൊക്കെ എന്ത് രുചിയായിരിക്കും. നമുക്ക് ചെറുതാവുമ്പോഴ ഉമ്മച്ചി ചട്ടിയാൽ തന്നെ ആയിരുന്നു വെയ്ക്കുന്നേ
ഉമ്മ അങ്ങനെയൊക്കെ വെച്ചുണ്ടാക്കിയ രസാണ് ഞാൻ ണ്ടാക്കിയ എന്റെ കെട്ടിയൻ പറയി തൊള്ളിലാക്കാൻ പറ്റൂലാ.
ഞാനും ഉമ്മ ഉണ്ടാക്കണ അതേപോലെ നോക്കിയ ഉണ്ടാക്കുക പക്ഷെ ഇന്റെ ക കൈപ്പുണ്യം വേറെ ഇമ്മാൻ്റെ കൈപ്പുണ്യം വേറെ പറ്റൂല്ല എന്തേലും കൊടുന്ന് ഉമ്മാന്റെക്കൽ കൊടുത്താലോ ഉമ്മ വെച്ചോളൂന്ന്പറയും.
ജീവിച്ച് അന്ന് സ്വന്തമായിട്ടും വെച്ച്ണ്ടാക്കികോള എട
അത് കാരണം
എന്താപ്പ ചെയ്യാം ഒരിക്കും ഒന്നൊന്ന് ഒരു പോരാറുണ്ട് എനിക്കിവിടെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഇവിടെ എല്ലാതും അടുപ്പത്താ വെച്ചുണ്ടാക്കുക. എനിക്കാണെങ്കി അടുപ്പില് ഓലക്കുടി കത്തിക്കാ പോലും അ റിയില്ല ഇന്റെ വീട്ടില് ഇതൊന്നില്ല അടുപ്പ് ന്റമ്മ ടുപ്പ് കത്തിച്ചേനാ ഞാൻ കാണത് വല്ലപ്പോഴും രാവിലെ ഏ പൂതിയാവുമ്പോന്ന അടുപ്പ കത്തിച്ചാ ഞാൻ കാണുള്ളൂ. അതും മണ്ണെണ്ണൊക്കെ പറന്നിട്ട് ആഹ് ഐഡിയ ഓര കുടീതൊക്കെ നടു പുടിച്ചിട്ടണ്ടണ്ട് ഒടിച്ചിട്ട ഞൻ കത്തിക്കാന്ന് ന്റെ അമ്മായിയമ്മ വരെ അന്തം വിട്ട് ക്ക്ണു പ്പേ എന്ത് സ് ആഹാ ധനം ഉമ്മ പറയ ഓലക്കോടിന്റെ നടുകല്ലാ പൊട്ടിച്ച ആ ഓലക്കോടിന്റെ തല്ല പൊട്ടിക്കേണ്ടത് അതിന്റെ തലപ്പ പൊട്ടിച്ച അതൊന്നും അനക്ക് അറിയില്ലെയ് ന്റെ പൊന്നഞാൻ ഈ സാധനം തന്നെ കണ്ടിട്ടില്ലാർഞു ഞാൻ
ഇപ്പൊ പിന്നെ അത് ശീലായി ഞാനിവിടുന്ന് ഇപ്പോ സ്കൂൾ കോളേജിൽ പോയിന്നു പ്ലസ് വൺ പ്ലസ് റ്റു ഒക്കെ ഞാൻ ഇവിടു ന്ന പോര്ന്നത് ആ സമയത്ത് ഇക്ക് ചോറ് ആവണങ്കി ചോറും കൂട്ടാനും ഒക്കെ ഈ അട്പ്പത്ത് ആവണം പക്ഷെ ഭാഗ്യം എന്താച്ച് എന്താലും ഉമ്മ ആക്കി തെരും അടു ആഹ് അടുപ്പ് കത്തിക്കാനറിയില്ലല്ലോ ഞാൻ നിന്നാ ഒന്നും നടക്കൂല പിന്നെ ഉമ്മന്നെ ആക്കിതരും ചോറും കൂട്ടാനുംഒക്കെ
ഇവിടെള്ളോർക്ക് അന്നൊക്കെ ഗ്യാസ് കത്തിക്കാൻ പേടിയായിരുന്നു അങ്ങനത്തെ ആൾക്കാരാണ് എന്തെ ന്തെങ്കിലും ഒഴിച്ചുടാൻ പറ്റാത്ത എന്തെനേലും മാത്രേ ഗ്യാസ് കത്തിക്കുള്ളൂ
ആഹ്
ഗ്യാസ് കത്തിച്ചാത് പെട് പെട്ടെന്ന് തീരോ തീർന്നാല് ത് കുറ്റി മാറ്റിയെക്കാൻ നറിയില്ല അങ്ങനെയൊക്കെ കൊറേ ഒ
അതെ ആദ്ധ്യം ഗ്യാസ് ന്ന് പറയുമ്പോ എല്ലാർക്കും ഭയങ്കര പേടിയാണല്ലോ ഇത് കത്തിക്കുമ്പോഴേ ഞാൻ കത്തിപ്പടിച്ചോ ഗ്യാസ് പൊട്ടി തെറിക്കോ അങ്ങനെ
ആഹ അഹ് ചെലോര അശ്രദ്ധോണ്ട് അങ്ങനെ പ് സംഭവിച്ചിട്ട് എല്ലായിടത്തും ഇപ്പ ഈ വാർത്തേലേ കേൾക്കണത് ഗ്യാസ് പൊട്ടിത്തെറിച്ച് മരിച്ചു അപ്പൊ ഇവര് ഇവർക്ക് പേടിയാണ് കത്തിക്കാൻ അപ്പൊ കാര്യായായിട്ട്ല്ലോ അടുപ്പത്താ മീൻ വെരേ പൊരിച്ച അടുപ്പത്താ
അന്ന്നേ പെണ്റ്റിക്കോ? കേൾക്കാൻ നല്ലസു നല്ല സുഖണ്ട്
ആ ഇപ്പ പിന്നെ നമ്മളെ കയ്യിലല്ലേ അപ്പ പിന്നെ നമ്മള് നമ്മള ഇഷ്ടത്തിനാണ് കൊറേ ഗ്യാ സുമ കത്തിക്കും ചോറ് അടുപ്പത്ത് വക്കും അങ്ങനെയൊക്കെ അങ്ങനെ പോവും
ആഹ് ആഹ്
ചോറൊക്കെ നല്ല അടുപ്പ തന്നെ വെക്കുക അതൊന്നും ഗ്യാസ്മ്മ വെക്കൂല ഇപ്പൊ ഇപ്പഴത്തെ ആ സാഹചര്യത്തി പിന്ഗ്യ ഗ്യാസുമ്മന്ന് ശെരിയാവൂില്ലല്ലോ
ആഹ ഗ്യാസ് കിട്ടാനില്ലാത ഞങ്ങളിവിടെ രൺ ഒരാഴ്‌ ആഹ് ഒരാഴ്ചോളം പറഞ്ഞാ രി ഗ്യാസ് ല്ലാതെ ഞങ്ങൾ ബുദ്ധിമുട്ടി അടുത്ത വീട്ട്ന്ന് ചോയിച്ചാലും തരില്ല ഇങ്ങനത്തെ അവസ്ഥ ല്ലെ ആർക്ക എപ്പഴ കിട്ട
കിട്ടിയന്ന് പറയാൻ പറ്റില്ലല്ലോ പഴയ പോലെ അല്ലല്ലോ
ആ അതന്നെ ഇവിടെ ഇവര് ഒക്കെ അങ്ങനെ തന്നെരുന്നു തരാനൊക്കെ മടിയായിരുന്നു.
അതെ അതെ പഴയ കാലം ആവുമ്പോഴ നമുക്ക് എന്താവും എപ്പ വേണമെങ്കിൽ ആർടെ കഴ
ഞാൻ പിന്നെ ന്നിട്ട് ഇന്റെ ആങ്ങളനോട് പറഞ്ഞിട്ട് അവ്ടുന്ന് കുറ്റി കൊട്ന്നു ഇങ്ങട്ടേ അല്ലാതെതെന്താ കാട്ട ഗ്യാസ് കയിഞ്ഞ് കുട്ടികളായിട്ട് എത്ര അടുപ്പത്ത്ണ്ടാക ചെറിയ കുട്ടിയക്ക് പൊടിയൊക്കെ കൊടുക്കാനു
ആ അതെ പൊടി പിടിച്ച കൊടുക്കാനൊക്കെ പ്രയാസവും.
ആ അത് ഈ റാഗിയൊക്കെ കുറുക്കാക്കണെങ്കിൽ എത്രങ്ങാനും നേരത് അത് അത് വെച്ചിട്ട് പിന്നെ ഒരു പാത്രത്ക്ക് മാറ്റി അത് ഒരാളൂ അല്ല ഞങ്ങക്ക് രണ്ടാക്കും ഇന്റെ മൂ മൂത്തച്ഛികൂണ്ട് പൊടിയന്ന്ണ കുട്ടി ഇൻക്കും. ഇത് രണ്ട ഉം കൂടെ ഒന്നിച്ച് വരക എന്നിട്ട് രണ്ട പാത്രത്തിലാക്കി കൊടുക്ക.
അതേ എനിക്ക് പിന്നെ അങ്ങനെ എടുത്തു കഴിക്കാൻ മടിണ്ടോ?
ചെറുതായിട്ടൊക്കെ ഉം ആ ഇപ്പൊ പിന്നെ ചോറ അങ്ങനെ കൊടുത്തൊ ടങ്ങിയപ്പോളെ എരിവും പുളിയെ ഇങ്ങനെ തട്ടിത്തടങ്ങിയപ്പോ ഓൽക്ക് ഭയര മടിയാണ് സാധനം മധുരല്ലേ അതോൽക്ക് വേണ്ട.
അതെ പയ്ക്കോ അത് കഴിച് ശീലായാലേ അത് കഴിച്ച ശീലയാലേ. പിന്നെതൊന്നും പറ്റത്തില്ല.
തന്നെ വരുള്ളു ഇപ്പൊ പ്പൊ നോമ്പ് പ്പോ എല്ലാരും ഇന്നപ്പാ കൊടുത്ത കൂടിരുന്നു ഓല് രണ്ടാളും ചോറ് പെർക്കി തിന്നേന്.
അതെ ഇത് കഴിച്ചു ശീലയ ഇവടെ എന്ത് കൊടുത്ത ഒരു നേരം കൊടുത്താൽ മതില്ലോ ഫ്രൂട്സ്.
ഉം പക്ഷെ ഇവർക്ക് രാഗ്യൊക്കെ എങ്ങനെ. ചെന്നാലല്ലേ പിന്നെ എന്താ പറയാ രക്തൊക്കെ ഉണ്ടാവുള്ളൂ ഒന്നാമത് രക്തക്കുറവുള്ള കുട്ടികള രണ്ടാളും. ആ കാല്ലും മണ്ണും ഒക്കെ പൊറുക്കി തിന്നും.
രാവിലെ ഒരു ഒരു സമയം നന്നായിട്ട് കൊടുക്കുക ബാക്കി. ഇള്ള ചോറിലൊക്കെ എന്ത് ചെയ്യാ പച്ചക്കറികളും ചെറുപയറും
അയിന് അതൊന്നും പറ്റൂലേയ് ഇവർ ഇത്ര പോന്ന ഇവർക്ക് വ അന്തുണ്ട് പച്ചക്കറി തിന്നാ രസല്ലാ എന്നതത്. ഒക്കെ വല്ല മീൻ. അല്ലെങ്കിൽ ഒരു അച്ചൻന്റെ ഒക്കെ കഷ്ണം അവിടെ പ്ലെറ്റിൽ എവിടേ ഉണ്ടെങ്കില് ഒരു തിന്നാവശം. ചാറാണ് പച്ചക്കറി രണ്ടാളും കഴിക്കും. രണ്ടാന്നുംല്ല ഇവിടെ വല്ലിയെ ഒറ്റെരെണ്ണം കഴിക്കൂല.
പിന്നെ അതെല്ലാം നോക്കി വച്ചിക്കുന്നല്ലോ.
ആഹഅതൊക്കെ വേം കണ്ടു മനസ്സിലാക്കി വച്ചക്കണ്.
പയറ യോ പയറൊക്കെ വേവിച്ചോട്തലത്രേ കഴിക്കോ ചെറുപേരൊക്കെ.
പാത്രത്തിൽ വെറുതെട്ടൊടുത്ത അങ്ങനെയക്ക ചോറിന്റെ ഒപ്പൊന്നല്ല വെറുതെ പാത്രത്തിത്തില് ചൂട ചൂടുള്ള അങ്ങനെ കഴിക്കും
അങ്ങനെ കഴിച്ചോളൂല്ലേ?
പിന്നെ എന്ന വെച്ചാല് അതായിറ്റ് മുറ്റത്തക്കണ്ട് ഇറങ്ങും കുറെ മണ്ണിലിടുംന്നട്ട് അതിന്ന് പെർക്കി കയ്ക്ക അതക്കെ
ആ നല്ലെങ്ക ഒന്നും കൂടി വിജയർക്ക് കൂടുല്ലോ
ഉം അങ്ങനത്തെ കൊറച്ച് വികൃതിയാണ് രണ്ടാളും ആൺകുട്ടികളാണ് ഏകദേശം ഒരേ പ്രായമാണ് ഒരാൾക്ക് നാലല് വയസ് ഒരാൾക്ക് മൂന്ന് വയസ്സോ
അ നല്ലക്ക് ഒരേ തന്നെ കടിപ്പാട്ടങ്ങളൊക്കെ ഒരു സാധനം തന്നെ വേണ്ടി ഉന്നെ
ഒന്നായാലും പറപ്പിച്ച ഒര കളറുതുമായിങ്ങ കൊടുത്താലും അന് തല്ലാണ്
ആ
ഇപ്പൊ അതന്നെ ഇപ്പൊ ഒരാൾക്ക് സൈക്കിൾ വേണംന്ന് അറിയണണ്ട് ഞങ്ങള് വിരുന്ന് പോയപ്പോ അവിടെ നാത്തൂന്റെ കുട്ടിക്ക് സൈക്കിള ഉണ്ട് അപ്പൊ അത് കണ്ടപ്പോ ഒരാൾക്ക് സൈക്കിൾ കിട്ടിയേ തീരള്ളൂ അപ്പൊ ഒന്നായിട്ട് വാങ്ങീട്ട് കാര്യമല്ലല്ലോ
അതല്ല അതല്ല
അപ്പൊ അത് പറഞ്ഞിട്ട് രണ്ടാൾക്ക് കുറച്ചും കൂടെന്നാ വലുതാവട്ടെ എന്ന രണ്ടാൾക്കും വാങ്ങി തരാ നക്ക്
ടെ കൊണ്ടിക്കാൻ കുറച്ച കൂടെന്ന ഇപ്പൊ ഒരു അഞ്ച് ആറ് വയസാവുമ്പോഴ മതിയല്ലോ ചെറിയ ലോടിക്കിയാന പ പോല്ല
എന്റെ മുകളിൽ ഉണ്ട ഉള്ള മൂന്നാൾക്ക് ഒരു മൂന്നാൾക്ക് സുഖമായിരുന്നു ഓല ഒറ്റ കുട്ടികളായിരുന്നു അ പിന്നെക്ക് ത്ത ഓരോന്ന് വാങ്ങിയാൽ മതിയ
നമ്മുമ്പ അതിനായിരിക്കും പിന്നെ അടുത്ത വേളം
ആ അപ്പൊ അത് ചേരിച്ചിട്ട് വാങ്ങിട്ടില്ല അല്ലെങ്കില് ഒരു കയ അവ കഷ്ണം കിട്ടിയ പോലെ തല്ലാണ് രണ്ടാ ളും കൂ ടെ
ആ ഒരു പുതിയ പോലെ വ ആഹ ഉ ഒരുമിച്ചൊക്കെയാണ് ഓന്നന്നപ്പ
എങ്ങനെയ
ആ പരുമിച്ചാ
ആഹ
ഉ ഉ ഫഷി എങ്ങനെയാ
കൊഴപ്പൊന്നുമില്ല ഞങ്ങള് പിന്നെ താത്താനിയ എത്തി അങ്ങനൊന്നുമല്ല
നല്ല മലല്ലേ അതെ എന്തെങ്കിലും ഉണ്ടെങ്കില് അപ്പൊ പറഞ്ഞഞ് തീർത്ത് ആ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത അപ്പ തന്നെ അങ്ങ് പറഞ്ഞ് തീർക്ക
എടാ അയിനിപ്പൊ പ്രശ്നം ഈ കുട്ടികളെ തമ്മിലല്ല അതി ഇപ്പ നമ്മൾ
അ വ
ഓല് ആ ഓല് പത്ത് മിനിറ്റ് കഴിഞ്ഞ ഓല് നന്നായില്ലേ പിന്നെപ്പോ ഞമ്മള്
അടാ പറഞ്ഞാൽ ശരിയത നമുക്ക് പിന്നെ വിളിക്ക കേട്ടട്ടോ ഇനി കിടക്കാറായില്ലേ ആഹ എന്നൊക്കെ ഇടന്നോളു ആഹ ശരി
ആഹ ശരി
ആഹ